ആ
എന്താ വേണെങ്കി റൂമിലിങ്ങനെ ഇരിക്കന്നെ
ഇരിക്ക് ചായ കുടിച്ചാ
ഇല്ല ചായ കുടിച്ചിട്ടില്ല വെള്ളം കുടിച്ചേ
വെള്ളം ആഹ് എന്ത് എന്തപ്പോ പഠിക്കാണോ
ആഹ് പഠിക്കാ
കോ കോളേജിലാണോ ഞാനും പഠിക്കണ തന്നെ ആഹ് എ ഇന്ന് എന്താ ഉച്ചക്ക് രാവിലെ എന്താ തിന്നേ
രാവിലെ പഴം ഉച്ചക്ക് ചോറും പയറുകറി അച്ചാറും നീ എന്താതിന്നെ ഉച്ചക്ക്
ഞാനിന്ന് ഇവിടെ പുറത്തുനിന്ന് പോയി ചിക്കൻ റൈസ് ഉണ്ടേയിരുന്നു അപ്പോ അത് തിന്നു
ഏഹ്
ആ എന്നിട്ട് എന്നൊന്നില്ല ഇപ്പം രണ്ടു ദിവസ ആയിട്ട് പുറത്തുന്ന കഴിക്കല്
അവ എന്താ റൂമില് ഉണ്ടാക്കലൊന്ന് ഇല്ലേ
റൂമില് ഇണ്ടാക്കലണ്ട് പക്ഷെ മം എന്നാ പുറത്തുന്ന് അങ്ങോട്ടക്ക് തിന്നും അത്ര തന്നെ
ആ അങ്ങനെ
മം എന്നിട്ട് ഇന്ന് എന്താ വ്യ ഇന്ന് വ്യാഴാഴ്ച അല്ലെ ഇന്ന് എന്താ പ്രത്യ ത്യേകത എന്തേലും ഉണ്ടോ
ഞങ്ങടെ ഇവിടെവിടെ ആഴ്ച വ്യാഴാഴ്ച ചന്ത ഉണ്ടാവും അപ്പൊ ച ഹലോ
ആഹ് ആ കേക്കണ്ട്
ആ അപ്പൊ നമ്മടെ വ്യാഴാഴ്ച ചന്ത ഉണ്ടാവും ഉം അപ്പൊ വ്യാഴാഴ്ച ചന്തയില് പോയിട്ട് നമ്മള് നമ്മുക്ക് വേണ്ട സാധനങ്ങളൊ
അപ്പൊ എന്തൊക്കെയ ഉണ്ടാവല്
എന്തൊക്കെ ഇണ്ടാവുവാ പച്ചക്കറികൾ ഉണ്ടാവും പിന്നെ ഫ്രൂട്ട്സ് ഉണ്ടാവും പിന്നെ പിന്നെ മറ്റേ റ്റേ ഞമ്മക്ക് വേണ്ടേ ബേക്കറി അങ്ങനത്തെ പിന്നെ മീൻ ഉണ്ടാവും അങ്ങനെ കൊറെ എല്ലാ സാധനങ്ങളും ഉണ്ടാവും
എന്തേ എന്നട്ട് ഇന്ന് എന്തേ എന്തേലും മേടിച്ചോ ഇന്ന്
ആ ഇന്ന് കുക്കുമ്പറ് വാങ്ങി പിന്നെ നാരങ്ങ വാങ്ങി പിന്നെ വാട്ടർമെലണോക്കെ പത്തുറപക്ക് കിട്ടും അപ്പൊ നമ്മക്ക് അതൊക്കെ വാങ്ങാം അയിനെ നമുക്ക് ഫ്രൂട്ട്സ് ആയിട്ടൊക്കെ വാങ്ങാം ആ വിലക്കൊറവാ നാട്ടിത്തെ വച്ചുനോക്കുമ്പോ നമുക്ക് വിലക്കുറവാകും
ആ അപ്പൊ അത് നല്ലൊരു ഐഡിയയാണല്ലേ വ്യാഴ്ചയൊക്കെ ഇങ്ങനെ വില
ആ ആ വ്യാഴാഴ്ച നമുക്ക് വാങ്ങുമ്പോ നല്ല സുഖവാ നല്ല സാധനങ്ങളൊക്കെ കിട്ടും നല്ല ഫ്രഷ് സാധനങ്ങളൊക്കെ കിട്ടും അപ്പോ നമ്മക്ക് അത് വാങ്ങാം അന്നിട്ട് അൻ്റെ അവിടെ മഴണ്ടോ
മം ഇവിടെ മഴ മഴ ഇണ്ട് മഴക്കാറണ്ട് ഇനി ഇന്ന് പെയ്യോന്ന് അറിയില്ല രാത്രിയൊക്കെ
ആ
ഇപ്പൊ വെക്കേഷനൊക്കെ ആയിട്ട് ഇവിടേക്കേലൊക്കെ പോയിന്നോ യാത്ര
വെക്കേഷനായിട്ട് എങ്ങട്ടാ വെക്കേഷനായിട്ട് എങ്ങോട്ടും പോയിട്ടൊന്നില്ല അമ്മമ്മക്ക് വയ്യ അപ്പം പിന്നെ അധികം എങ്ങോട്ടും ട്ടും പോവാനൊന്നുവില്ല പിന്നെ കല്യാണങ്ങളൊക്കെ ഉണ്ടാവുമ്പോ പിന്നെ അയിന് അങ്ങനെ പോകും പിന്നെ ഫ്രണ്ട്സ് ഇങ്ങനെ എങ്ങട്ടേലുമൊക്കെ എന്നെ വിളിക്കുമ്പോ പിന്നെ ചെറുതായിട്ട് അങ്ങട്ടും ഇങ്ങട്ടുമൊക്കെ പോകും അത്രെ പറയാനേള്ളൂ
ഇപ്പം അടുത്ത് എവിടെക്കെലൊക്കെ യാത്ര ആയിന്നോ എവിടക്കേലും പോയിന്നോ
അടുത്ത് ഞങ്ങളൊപ്പം പഠിച്ചേരുന്ന ഒരു കുട്ടീന്റെ കല്യാണം ഉണ്ടായിരുന്നു അപ്പൊ അയിന് കല്യാണത്തിന് പോയി എന്നിട്ട് കല്യാണം കഴിഞ്ഞിട്ട് പിന്നെ അതിന്റെ അടുത്തൊരു ചെറിയൊരു മറ്റോ ബീച്ച് സൈഡ് ഇവിടെ ഇങ്ങനെ നികുന്ന പോലെ ഒരു കഫേ പോലെ ഒരു സംഭവം ഉണ്ടായിരുന്നു. അപ്പോ അങ്ങട്ട പോയി എന്നിട്ട് എണ്ടാ എന്നിട്ട് അങ്ങോട്ട് പോയിട്ട് ഞങ്ങൾ എന്നിട്ട് ട്രെയിൻ കേറി ഇങ്ങോട്ട് പോന്നു.
ട്രെയിൻ ൽ പോന്നു നിങ്ങളവിടെ ആ അത് ശരിയാ നിവിടെ എടുത്ത് ഏതെങ്കിലും ബീച്ചോ പുഴയ അങ്ങനെ എന്തെങ്കലുമൊക്കെ ഉണ്ടോ?
ഏയ് എടുത്ത് പിച്ചൊന്നും ഇല്ല കുറെ പോണം എന്നാലോളു ബീച്ചൊക്കെ ഉണ്ടവാ ഉ ബീച്ചി പോണ്ട് ബീച്ചിക്ക് മഴക്കാലത്ത് പോകന രസം പിന്നെ ഇ മഴ കയത്ണ്ട് പിന്നെ കൊ ബീച്ചക്ക്ന്നും പോ അപ്പൊ പിന്നെ നമുക്ക് അങ്ങനെ.
ഫ്രണ്ട്സിന്റെ കൂടെ എവിടക്കലൊക്കെ പോയിന്നോ
ഉം ഫ്രണ്ട്സിന്റെ കൂടെ ഞങ്ങള് ഊട്ടിക്ക് പോയിരുന്നു. ഞങ്ങൾ ഇവിടുന്ന് എല്ലാരും. കൂ കൂടിട്ട് ഞങ്ങള് ബസ്സില് രാത്രി പോയി. ഊട്ടിക്ക ഒരു ദിവസത്തെ ട്രിപ്പ ആായിരുന്നു. ഉം ഒരു ദിവസത്തൊ ട്രിപ്പിന് ഊട്ടി പോയി വന്നു. എന്നിട്ട് അവിടുന്ന് അവിട എടുത്തുള്ള സ്ഥലങ്ങളൾ കൂടെ നമ്മള് ബസ്സിലല്ലേ പോയത്. അപ്പൊ നമുക്ക് ബസ്സില് പോകൻ പറ്റിയ സ്ഥലങ്ങള്. അങ്ങനെ കുറച്ച ഞങ്ങള് പോപ്പോ മഴയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ നല്ല തണുപ്പയിനു അപ്പ അങ്ങനെ മഴയത് കൂടെ പോയി ഊട്ടി കണ്ടു എന്നിട്ട്. പിന്നെ ഫുഡ് അധികം പുറത്തനിന്നൊന്നും കഴിച്ചില്ല. ഇല ഫുഡുംനമക്ക് വേണ്ടത്. നമള് അപ്പപ്പോ കഴിക്കാ എന്നിട്ട് പിന്നെ എന്നിട്ട് പിന്നെ നമ്മളെ സ്ഥലങ്ങളൊക്കെ സ്ഥലട്ട് സ്ഥലം എക്സ്പ്ലോർ ചെയ്യാ നമ്മള് പോയത്. ഉം നല്ലൊരു അടിപൊളി ട്രിപ്പ എന്നാൽ ഇനല് ഒരു അടിപൊളി ട്രിപ്പ് ആയിരുന്നു. ഞങ്ങൾ ഇവിടെ പഠിക്കുമ്പോ അത്ര ലോങ്ന്ന ആും പോയിട്ടില്ല. അപ്പൊ ഞങ്ങള് ഒരു ലോങ്ങ് ട്രിപ്പ് ആദ്യമായിട്ട് പോയത് അങ്ങട്ടെയരുന്നു. അെന്തായാലും നല്ല രസയരുന്നു. അപ്പൊ അങ്ങനെ ഞങ്ങള് ഊട്ടിയിക് പോയി
ടോയ് ട്രെയിന ഒക്കെ കേയറിക്കണോ?
ആഹ ടോയ് ട്രെയിൻ ആരുന്നു അതന്നെ ഏറ്റവും അടിപൊളി രസം
ആ അവിടെ എങ്ങനെയ ടിക്കറ്റിനൊക്കെ എത്രയാ റേറ്റ്.
ടിക്കറ്റ് ത്രേ ആറപത് മുപ്പതോ ശരിക്കും ഓർമ്മല്ല അങ്ങനെന്ത ഞങ്ങള് രാവിലെ അവിടെ പോയി നിന്നട്ട് സ്റ്റേഷനിൽ പോയിന്നട്ട് ശരിക്കല്ലാവുംത്. ഓൺലൈനായിട്ട് ബുക്ക് ചെയ്തിട്ട് അങ്ങെ പോവാ പറഞ്ഞ തരത്. പക്ഷെ ഞങ്ങള അവിടെ പോയി നിന്നപ്പോ ഞങ്ങക്ക് ടിക്കറ്റ് കിട്ടുംന്ന് പറഞ്ഞു. എന്നിട്ട് ഞങ്ങ അവിടെ പോയി ളെ ടിക്കറ്റ് എടുന്നത്. ഫസ്റ്റ് ഫസ്റ്റ് എണ്ട് മൂന്നാൾക്കാർ ഞങ്ങ മുമ്പിൽ ഉണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ ഞങ്ങളെ ഇറരുന്നു അതുകൊണ്ട്ഞക്ക് ടിക്കറ്റ് കിട്ടി. നിക്ക് വിൻഡോ സീറ്റന്ന കിട്ടി അതുകൊണ്ട്. നല്ല അടിപൊളിയായിട്ട് നല്ല വ്യൂ കണ്ടിട്ട്. ആ സ്ഥലത് കൂടെ ചെറുതായിട്ട് ഇങ്ങനെ മലയും കുന്നും ചെറിയ ചെറിയ സ്റ്റേഷൻ. സ് നല്ല സ്റ്റേഷൻസ് ആയിരുന്നു എല്ലാവരും അപ്പൊ അങ്ങനെ വചല് കുന്നും താഴ്വാവാരങ്ങളും മലയും അതതായിട്ട് കുഞ്ഞു കുഞ്ഞു പൂക്കള്.
ആഹ രസാവലേ?
ഉം നല്ല രസായിരുന്നു. ടോയ് ട്രെയിൻ അടിപൊളിയ ആയിരുന്നു.
പിന്നെ വ് ആഹ വീട്ടില് എന്തെ എന്തെങ്കിലും കൃഷി എന്തെങ്കിലും ചെയ്യലുണ്ടോ?
ഉ വീട്ടില് അച്ഛൻ കൃഷി ചെയ്യും. അച്ഛന് മറ്റേ കോവക്കേന്റെ കുറെ കോവയ്ക്കൻണ്ടായിട്ടുണ്ട്. കോവയ്ക്കന്റെ പന്തലിട്ടരുണ്ട് ഞങ്ങളെ വീടിന്റെ ഭകി ഓടിന്റെ മള് കൂടെ ഒക്കിയിട്ട് അങ്ങനെ പന്തൽ ഇട്ടിട്ട്. അതി കൂടെ കുറെ കോവിക്കണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നപ്പോ കുറേ കോവിക്കും. എന്നിട്ട് ഞങ്ങളതാ ഉപ്പിരി ഫ്രൈ ഒക്കെ കഴിച്ചത്. പിന്നെ വഴുതനങ്ങ ഇട് പിന്നെ എന്താ പച്ച ഉം വൈദനങ്ങ രണ്ട് വെറൈറ്റി വൈദന ഇടെ വലറ്റ് കളർ കൊണ്ട് പച്ച കളർ വേദനുണ്ട് വെഴുതനങ്ങ ഉണ്ട്, പിന്നെ പച്ചമുളക് ഉണ്ട്, തക്കാളി ഉണ്ട്, കാബേജ്, ഉണ്ടായി പക്ഷെ ക്യാബേജ് ഉണ്ടായിട്ട് കണ്ടില്ല. കാക്യാബേജിന്റെ മറ്റാ ചെടി പോലത്തെ ആ ശ്രബ്ബു പോലത്തെ ആ സംഭവങ്ങൾ ഉണ്ടായിരുന്നു കാബേജുണ്ടായിട്ടില്ല
ആ ഇതൊക്കെ എവിടന്ന് പുറത്തൂന്ന് തൈ മേടിച്ചാ?
അല്ല വിത്ത് വാങ്ങീട്ട് കുഴി ച്ചിലഴക്കും അത്
ക്യാബേജൊക്ക അങ്ങനെ ചെയ്യാ ചെയ്യുവോ?
ഉ ആ കാക്യാബേജിന്റെ വിത്തുണ്ട് തോന്നണു അല്ലാതെ ക്യാബേജ് തയ്യ് ആ കാക്യാബേജിന്റെ തയ്യേ കണ്ടിട്ടില്ല കൊഞ്ഞണത് ക്യാബേജിന്റെ വിത്തന്നെ തോന്നുന്നുണ്ട് ഇട്ടത്
എന്നാ വിത്ത് ഞാൻ കണ്ടിട്ടില്ലേ ഞങ്ങടവിടൊക്കെ ക്യാബേജും മറ്റേ ഇങ്ങനെ വിട പൂ വിടർന്ന പോലിങ്ങനെ തൈ നിക്കണ കണ്ടിട്ടുണ്ട് പക്ഷെ വിത്തിലാ ഇണ്ടാവണെന്നെ ആരും പറ വെയില
ആ ക്യാബേജ് വിത്തന്നെ തോന്നലുണ്ട്
ഏ അയിങ്ങനെ മറ്റ് വാട്ടർമെലണോ അയി അത് എയ്ങ്ങത്തെ വിത്തോ അപ്പം ഈ സമ സമത്തെ സാദാ വാട്ടർമെലന്റെ വിത്താണോ അതോ കടയീന്ന് മേടിച്ചിട്ട് അങ്ങോരെന്തെങ്കിലും
ആ ക ആ കടേന്ന് വാങ്ങിയ വിത്താളന്നതൊക്കെ നമ്മള് വീട്ടത്തെ വാട്ടർ മെലൺ വാങ്ങുമ്പോളുള്ള വിത്തല്ല കടയീന്ന് വാങ്ങുമ്പോളുള്ള വിത്താ ആ ഒരു വാട്ടർ മേലനുണ്ടായാരുന്നു.
ആ എന്തേ മധുരം ഉണ്ടായിന്നോ
ആ നല്ല മധിരമുണ്ടായിരുന്നു പിന്നെ ഉണ്ടയേ കുഞ്ഞു കുഞ്ഞേതാ അത് അപ്പ തന്നെ അത് വാടി പോവും ഒണങ്ങി പോവുകൊക്കെ ചെയ്തു അതൊന്നും ഉണ്ടായില്ല. ആകെ ഒന്നോ ഉണ്ടായത്.
അതു ആ പിന്നെ എന്ത് യി കളഞ്ഞു പിന്നെ
അത് കളഞ്ഞു തോന്നണുണ് ഇങ്ങനെ കൊറേ കാടുപോലെ ഇങ്ങനെ പൊന്തി വന്നപ്പോ അതിന്റോടെ കുറെ കുമ്പളങേമ് മത്തങ്ങേമ് എല്ലാതും ഉണ്ടായിരുന്നു അപ്പൊ ആ കുമ്പളങ്ങൊക്കൊക്കെ ശല്യായി മാറിയപ്പ പിന്നെ വാട്ടർ മേലെനെ ടുത്ത് കളഞ്ഞു കൊറേകുമ്പളങ്ങൊക്കെ ഉണ്ടായാ
ആ. ആ കുമ്പളങ്ങ അത് അയിനകത്തെ തൈ വേടിച്ചോ
കുമ്പളങ്ങാ ഇല്ല എല്ലാത്തിന്നും വിത്ത് വാങ്ങിട്ട കുഴിച്ചിടണത് അതിങ്ങനെ ചന്തേക്കൂടങ്ങനെ താഴെണ്ടാവും നല്ല വിത്ത് അപ്പൊ അച്ചക്കാണങ്ങന ചെടീന്റെ കൃശീ. മറ്റേ പച്ചക്കറീം മറ്റേ ഫ്രൂട്ട്സിന്റെ തൈ അത് ഇടക്ക്ടക്ക്ച്ചിങ്ങനെ പോയി വാങ്ങാ വ എനിക്ക് അതതന്നെപണി അപ്പ അങ്ങനെ കൊറെ ഫ്രൂട്ട്സ് ഒക്കെ വെച്ചിട്ടുണ്ട് ഞങ്ങളെ എന്നിട്ട് കൊറെ ഫ്രൂട്ട്സൊക്കെ വാങ്ങി വെച്ചപ്പം. അയില് ഞങ്ങള് ചക്കേണ്ട്. മറ്റേ രണ്ടു വർഷം കൊണ്ടൊക്കെ കായിക്കണ ചക്കല്ലേ?
ആ ആ
ആ അങ്ങനെ രണ്ടു വർഷം കൊണ്ട് കായ്ക്കണ ചക്ക വെച്ചിട്ടുണ്ട് പിന്നെ മറ്റേ വൈലറ്റ് കളർ ഇതെ അറക്കാപ്പഴം നല്ല മധുരമോള്ളതാണെന്നൊക്കെ പറഞ്ഞിട്ട് അത് വെച്ചെണ്ണോ പിന്നെന്താ പിന്നെ മാങ്ങേന്റെ ഓരോ ഒരു മൂന്നാല് വെറൈറ്റി ഇപ്രാവശ്യം തന്നെ കൊണ്ടന്ന് വെച്ചിട്ടുണ്ട് ഞങ്ങക്ക് ആദ്യം ഒരു പ്ലാവ് ഉണ്ടായിരുന്നു അപ്പ എന്നിട്ട് ആ പ്ലാവ് ഇടിവെട്ടിയിട്ട് അത് ഒണങ്ങി പ്പോയി
ആ
അപ്പാ പ്ലാവിന്റെ സ്ഥലത്ത് ഇങ്ങനെ അപ്പൊ കാനലൊക്കെ മാറിയപ്പോ നല്ല വെയില് വരില്ലേ അവിടെ അപ്പൊ അങ്ങനെ. നല്ല വെയില് വന്നപ്പോ നല്ല വെയില് വന്നപ്പോ. അപ്പം അവിടെ ഞങ്ങള് മറ്റേ രണ്ട് അ്ങ്ങ്യപ്പഴത്തിന്റെ മരോം പിന്നെ മാങ്ങയും ചക് കീം രണ്ടു മൂന്നാലു ചക്കി പിന്നെ വേ റെന്തോ ഒരു സാധനം കൂടി വാങ്ങിട്ടുണ്ട്. പേര് ക്കെനിക്കോർമ്മയില്ല. ഒരു മറ്റേതെ ആപ്പിളു പോലത്തെ ഒരു പച്ചക്കളറു സാധനാ നല്ല കറുമുറു കറുമുറു തിന്നാൻപറ്റണേഒരു പച്ചക്കളറെ സാധനം ആ ഒരമ്പഴങ്ങേന്റെ വലിപ്പൊക്കെ ഒ ണ്ടാവും അത്.
മ മധുരാണോ
ആ മധുരുണ്ട് ആ മധുരം തന്നെയാ അത്
എന്താ ഇതാണോ കുരു എങ്ങനെയാണ്
കുരു അയിന്റെള്ളിലു മറ്റേ കുരു അത്ര വെലുപ്പമുള്ള അത്ര വെൽപ്പള്ള കുരുന്നല്ലേ ഒരു കുഞ്ഞ് കുരുള്ളു ഉണ്ടാവണത് മറ്റേ ആ ഒരു കുഞ്ഞു കുരു
ഏ അ ആദ്യായിട്ടാ കേക്ണ് ഇന്ന് അത്ണ്ടായോ
അത് കുഴിച്ചിട്ടിട്ടോുള്ളൂ അതേപോലെ ആ ഫ്രൂട്ട് എവിടുന്ന ചീ കടൽന്ന് എവിടന്നോ കിട്ടി അന ആരോ കൊട്ടപ്പെട്ട കൊടുത്തപ്പോ അങ്ങനെ ഇക്ക് രണ്ട് മൂന്നണം കൊടുന്നെന്നു അപ്പോ ഞാൻ പറഞ്ഞു ഇത് നല്ല രസണ്ട് അ അച്ഛൻ പറഞ്ഞു ആ ഇക്കുപറ്റി ന്നട്ട് നമ്മൾ സബർജിൽ ങ്ങൾ വരുന്നില്ല അതേപോലത്തെ ഒരു സബർജില്ലല്ല അതേപോലത്തെരു സാധനം പക്ഷെ അത്ര വലിപ്പന്നുല്ല അങ്ങനെ കടിച്ച് തിന്നാൻ പറ്റിയരു സാധനണത് അങ്ങനത്തെരു സാനം എന്നിട്ട് പിന്നെ അത് ഞാനൊത് ആദ്യയിട്ട് കാണായിരുന്നു
ഏ ഞാനൻ ആദ്യായിട്ട് കേൾക്കുന്നന്ന് ഒ ഒരു സാധനം ഉണ്ട് മറ്റേ ആപ്പിളിന്റെ പോലെ ആയിട്ട് ഒരു ഗ്രീൻ കളർ അപോലെ ആപ്പിൾന്നെ പച്ച ആ ഗ്രീൻ ആപ്പിൾ പോലെ അതാണോ
ആ അത് വേറരു സാധനം ഒരു കുഞ്ഞലേക്ക ആായിട്ട് ഉം നെല്ല കച്ചരിെ നോക്കാ പുഴി കൊത്തും കുഴിച്ചിട
ഇങ്ങനെ പുറത്ത് വിക്കാനൊക്ക പോലുണ്ട്
ഏ വിക്കൊന്നുല്ല ഞങ്ങള് അമ്മമാരോടക്ക കൊടു പിന്നെ അപ്പുറത്തപ്പുറത്തുള്ള വീട്ടിക്ക് കൊടുക്കും ആരങ്കലുംക്കെ വരുമ്പോ അങ്ങനെ
അമ്മമ്മറോട് കൊറെ ആൾക്കാരുണ്ടോ
ഏ അമാനോട് ആരൂല്ല അ അമ്മ
അപ്പൊ അമ്മമ്മ ഇതല്ലത കൂടി എങ്ങനെ ആർക്കേ കൊടുക്കുവോ
ആ അതിന്റെ മുകളില് ഇങ്ങനെ പുറത്ത കൂടെ കോണിവെച്ചിട്ട് ഞങ്ങൾ ഇങ്ങനെ വാടകക്ക്കൊടുക്കാ ചെയ്യണത് അത്
ആ അപ്പൊ അവർക്ക് കൊടുക്കണാവൂല്ലേ ഉ ന്നാ ശരി ഞാൻ വിളിക്കട്ടോ ഓക്കെ ഉ